അൽ ഹലോ അസ്ലാമലേക്കും. എവിടേണ്?
വ അലൈക്കും മുസ്സലാം ഇവിടെണ്ട്. എന്താ വർത്താനം?
നല്ല വർത്താനം. എന്താ മളെ അയ്ന്റെ ഒരു സൗണ്ട് കേക്കണെങ്കി ഇപ്പൊ എന്താ ഇപ്പൊ കാത്ത് നിക്കണന്ന തോണ്ണ്. അനക്ക് അങ്ങട്ട് വിളിച്ചാ പിന്നെ എടു എടുക്കണന്നൂല്ല ഒന്നും ഇല്ല.
ഞാന് രാവിലെ മെസ്സേജ് അയച്ചേക്കണ്. ഫ്രീ ആണോ ചോയ്ച്ചിട്ട്. നീച്ച്ട്ടുണ്ടാവില്ലേ. ഇന്നോട് ഫസീല പറ ഓളു പറഞ്ഞു നീ എണീച്ചിട്ടുണ്ടാവില്ല. സ്കൂള് ഇല്ലല്ലോ പറഞ്ഞു.
അതന്നെയാണേ സംഭവം അതന്നെയാണേ. ഞാൻ പറഞ്ഞേ വല്ലാത്ത ഒരു മലക്കാ ഓള് സൗണ്ട് കേട്ടിട്ട് കൊറേസായി. ഒന്ന് ഒരു വിവരം അറിയണില്ല. എന്താ വർത്താനം എന്നാവോക്കെ ചോദിച്ചു. ഞാനെ ഞാൻ പറഞ്ഞു. ആഹ് അപ്പൊ ഓ ഓളെ എന്തെങ്കിലും തിരക്കിലായി കാരോ അതേ നമ്മള് ഈഹ് ബഡായികളല്ലേ. ഇങ്ങട്ട് എന്ത ക്കേ ചായ കുടിച്ചോ എന്ത അല്ലേ. കഴിഞ്ഞട്ട് ഞാൻ ഇന്ന് സ്കൂളില്ലാത്തോണ്ട് സംഭവം ഇത് തന്നെട്ടോ. സ്കൂളില്ലാത്തോണ്ടേ. ആഹ് വേണോ വേണ്ടെന്നു വച്ചിട്ട് ഇങ്ങനെ തുടങ്ങണുണ്ട്. സ്കൂൾ ഉണ്ടെങ്കി ഈ നേരാകുമ്പോ അതിൽ പണികൾ ഒരുങ്ങിയിട്ടുണ്ടാവൂട്ടോ. സ്കൂള് ഇല്ലെങ്കി കഴിഞ്ഞു കഥ. ഏഹ് ഇല്ല അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലെങ്കി ഇപ്പ എപ്പളോ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇങ്ങടെ എന്തൊക്കെ. ഇനീ എന്താ പണി പണി കഴിഞ്ഞപ്പേ ഞാ എന്താ. ഞായറാഴ്ചയൊക്കെ ആയിട്ട്.
ഞായറാഴ്ചയായിട്ട് ഞാൻ ചോറുണ്ട്. തീ ഇമ്മട്ടിലേക്ക് ജലദോഷം പിടിച്ചിട്ടേ ആകെ അമ്പിയീക്കണ്.
ആഹ് ഇനിയിപ്പോ പുറത്തക്ക് കൊണ്ടരാനാ.
അല്ല അല്ല പുറത്തന്ന് ഒന്നും കൊണ്ടരൂല. പുറത്തുന്ന് എന്നൊന്നും ശരിയാവൂല്ല. ഇടക്കൊക്കെ എപ്പളെങ്കിലും.
ആഹ് അത് ഒന്നും നമുക്ക് നടക്കൂലേ.
ഉം ചായക
ഉം ഇല്ലടി. ഞാന് ഇതാ ഇതാക്കി ക്കീകൊണ്ട് നിക്കാണ്. ഞാന് അയ്നിപ്പോ എന്താ? ഇന്നിപ്പോ എന്താ? ഇന്ന് അപ്പോം ബീഫ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടുണ്ട്.
ആഹ് മക്കള് എനീച്ചിട്ടുണ്ടാർന്നല്ലേ.
ഏഹ് ആഹ് രണ്ട് രണ്ടാ. ദാ ഒരു ഒരാൾക്ക് എക്സാമാണ്. അപ്പൊ എണീച്ചിട്ടില്ല. പിന്നെ ഉം പി
അപ്പോ
ഓള് ഒമ്പീയിലാണെ.
ഏഹ് ചെറുത് രണ്ടാം ക്ലാസോ?
ആഹ് ഓള് ഓന് എന്താ രണ്ടാം ക്ലാസ്സിലാണ്. ഉം ഉം ആഹ് ഞാന് അത് അത് എന്താ. എന്താ ഇവര് ഗൾഫ്ക്ക് പോയി. പിന്നെ ഫസ്റ്റിലൊന്നേ ഒന്നേയ് എനിക്ക് കൊറെ ഹോസ് പിറ്റൽ കേസും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി പോയി. കുറെ കാര്യങ്ങളായിട്ട്. ഉണ്ടാകാൻ വൈകി.
ഓഹ്
ഉം അനക്ക് അന്റെ അന്റെ പിന്നെ അങ്ങനത് ചൊറയൊന്നൂല്ലല്ലോ.
ഇൻ്റെതും അങ്ങനെ തന്നെയാണ്. ഇൻഡത് ത് ഏ ഏ മാ ഏ വയസ്സല്ല മാറ്റണ്ട് രണ്ടോളും
ആഹ് ഇനിക്കുംണ്ടായി ബലുണ്ടല്ലേ
ഒരാള ഒന്നിലുംങ്ങളമാരി തന്നെ
ആഹ് ആഹ് അങ്ങനെ തന്നെ എടി എന്താ പിന്നെ ഇങ്ങളെ അവിടെ എവിടെലും കുടിയാളെ കെട്ടിക്കാണ്ടോ
ഇല്ലോ ഞാഅപ്പൊങ്ങോട്ട അങ്ങോ ചോദിച്ചാ നിൽക്കുവാണ് എന്റെ രണ്ടാളാർക്ക് തെരുണ്ട്
നന്നായി എന്റെ അമ്മ്മയുടെ മ മകനെ
അല്ല നിങ്ങളവിട പെൺകുട്ടികളണ്ടെങ്ക ഇട്ട കൂടി അങ്ങോട്ട ഞാ ഇടന്ന് അങ്ങട്ടണ്ടങ്കിൽ അങ്ങോട്ടും തരാം
അവിടന്ന് ഞാ ആഹ് അത് പറ്റും അവിടെ തെരനുണ്ടോ ഏതെങ്കിലും തെരഞ്ഞിട്ട് വണ്ട വെച്ചതുണ്ടോ
ഏഹ് അല്ല ഒരു കുട്ടിയള്ള ഉണ്ട് എന്റെ ആളാപ്പാന്റെ മോള്
പോടിയട്ന്ന്
ഒരു കുട്ടില്ല അത അല്ല അതല്ലേ അങ്ങനത്തത് തീരെ കെട്ട കിട്ടാത്തൾക്കല്ല അങ്ങനെ അവസ്ഥയുള്ളള്ളവൾക്കാണെങ്കിൽ അങ്ങനെ ഉണ്ട് പറയാ അല്ലാെതെ
ആഹ് അങ്ങനെ കാര്യയിട്ട് ആഹ് ഞാൻകരുതി കളിയക്കിയതാണ് കരുതി അ
അല്ലല്ല എന്താ പറ ഉം തീരെ കെട്ടിച്ചാതോൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇപ്പ തതിരഞ്ഞു തെരഞ്ഞ തഞ്ഞ ആകെ ചടച്ചുകള്
തന്നെ ആഹ് അതെ എന്താ പിന്നെ എന്നാലും നോക്കെ അടാ ഭാഗത്ത നല്ല പയ്യന കേട്ടോ നല്ലതാണ് കുഴപ്പൊന്നുല്ല നല്ല താണ് കുഴപ്പൊന്നുല്ല
എന്താ ജോ പണി എന്ത
വർക്ക് ആഹ് എന്താ ഗൾഫിലാണ് കടളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോണ്ട് ഉം അന്റെ ഏഹ്
വയസത്ര
വയസ് ഇരിപതാറമത്തെ വയസാണ് പാകണ് എറിട്ടൊന്നുല്ലട്ടോ ഇരുപത്തഞ്ച് തകഞ്ഞിട്ട്ന്നെ ഉളൂ ആഹ് ഇബൽ നല്ല പാർട്ടിക്കാരായിട്ട് അങ്ങോട്ടും ശരിയായിക്കില്ല ഐറ്റവാണങ്കി പത്ത് പവന അങ്ങട്ട് അ കൊക്ക അങ്ങനൊക്കെ നല്ല
ഇപ്പൊ പാർട്ടി ആയിട്ടൊന്നും കാര്യല്ല ആരെല്ലാർക്കും കണക്കന്നെ കിട്ടാണ്ടേ പെൺകുട്ടികളെ പ അതാണ് പെൺകു കുട്ടികളില്ലാഞ്ഞിട്ടല്ല ഈ പെൺുട്ടികള് സമ്മയ്ക്കുന്നില്ല അതാണ് പ്രശ്നം
ആഹ് സമ്മതിക്കണില്ലേ കുട്ടികള് ഒക്കെ ഇത് തന്നെ
അല്ല ഞമ്മളൊക്കെ അങ്ങോട്ട് വരിക പറ്റിക്കണോന്ന് കൂടി ചോദിച്ചൂല
അതല്ലേ അന്നന്നും നമ്മള ഇഷ്ടല്ലല്ലോ
അതെന്റ വാപ്പാരും ഇമ്മാരും പറയണത് മൂളിങ്ങാണ്ട് പോകാ എന്നിട്ട് നിന്ന കാണാ ചെലപ്പ അന്നാ അന്നേ കല്യാണത്തിന്റെ അന്ന് അന്തിക്ക്
ആത് അന്നത്തെ കാലംന്ന് പറഞ്ഞാ അങ്ങനെല്ലേ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഇപ്പോ പിന്നെ കണ്ടെക്ക അങ്ങനെയല്ലാം തീരുമാനല്ലേ
ല്ലോ ഈ പറയുന്ന കുട്ടികൾക്ക് അന്താല്ലല്ലോ ഇന്നത്തെ കുട്ടികള് അങ്ങനെയല്ല
ഇണ്ടെങ്കി തന്നെ പരിപാടിക്കാരോ
ആഹ് അതന്നെ ഒക്കെ ഒരു പൊട്ടന്മാര് മക്കളായി പൊട്ടൻമ്മാര്
ആഹ് അതിനിപ്പ അങ്ങനെന്ന കുട്ടിയോക്ക് ഇതിനൊരു വിലയില്ല ഇനിപ്പോ ഇതൊക്കെ പറഞ്ഞാലും നല്ല പഠിക്കണം എന്നാണ് ഒക്കെ ഒറ്റന്നിനും അങ്ങനെ ആ പിന്നെ ആഹ് അതാണേ അത് വിചാരിച്ചിട്ടാണ് കുട്ടികള് ഒന്നും സമ്മയിക്കണില്ല ഒക്കെ
ഇപ്പൊ നമ്മളൊക്കെ ആ കാര്യം ആലോചിച്ചു നോക്കാണേ ഞമ്മക്കൊക്കെ അങ്ങനെല്ലാത്തതൊണ്ടല്ലേ നമ്മക്കൊക്കെ ഈ അവസ്ഥ വന്നതേതു ഞാൻ
ആഹ് എന്തേലും നമുക്ക് എന്തേലും ഒക്കെ ഇണ്ടെങ്കിലേ നമുക്ക് വേണ
ആഹ്
എന്തേലുംക്കെ വേണേലു എന്തിനാപ്പോ നമ്മള് എന്തേലും ഒന്ന് കുടുങ്ങിയ നമ്മള ഇപ്പോ നമ്മള് വരുമാനമോ നമ്മള് ഭർത്താവിന്റെ വരുമാനം കൊണ്ടും നമ്മള്
ഒര് ഇതില്ലേ
ആഹ് പിന്നെ അതെല്ലടി എന്താ ഇത് ഒത്തു പോകൂലേ എന്താ ഈ സ്കൂൾ ചെലവ് ഒരു ഒരുപാട് ചെലവല്ലേ അപ്പൊ ഒരു ഒരാളെ കയ്യിൽ കിട്ടിട്ട് തെകേണില്ലപ്പളേ ഓലെ പറഞ്ഞിട്ടും കാര്യല്ലേ ഓല് നോക്കായി അല്ലല്ലോ
പണ്ട്ല്ലേലും ആൾക്കാരും അങ്ങനെ ചിന്തിക്കണ്ടേ
ആഹ് ആഹ് അതാണേ അപ്പൊ പിന്നെ എന്താന്നോ ഇപ്പോ ഈ പൈനട്ട് ഇതൊക്കെ ആയിട്ടാണ് പക്വത ആയിട്ടാണ് എന്നാലും അയ് ആവണില്ല ഓല്ക്ക് പഠിക്കണന്നില്ലെ പണ്ട് തന്നെ അതല്ലല്ലോ പിന്നെ പണ്ട് പ എന്താ ന്നെ കെട്ടിക്കണ കാലത്ത് പറഞ്ഞാല്
എട്ടാംക്ലാസ്ന്നെ ഇന്റെ ചങ്ങായ്ച്ചിനെ പെട്ട്ന്ന് കെട്ടിക്കൊണ്ടേയ്ക്കണ്
അപ്പൊ എന്തിനാ ചങ്ങായ്ച്ചനെ പറയ്ണ് ഇന്റെ ഫസിലാനെഏഴാം ക്ലാസ്സിന്നാ കല്യാണം കഴിഞ്ഞാണേ
അയ് പറഞ്ഞീനിം ഓള് ഇഞ്ഞോട് ഞാൻ പറ അന്നൊന്നും അന്തല്ലേ
ഉ
പർഞ്ഞിക്കണേ ഈ കുട്ട്യാക്കും തന്തക്കും തള്ളക്ക് അതും ഇല്ല
ആഹ് ഇന്റെ എളേക്കാക്കാൻ്റെ ഇരുപത്തൊന്നാമത്തെ വർഷാരുന്ന് തോന്നുണ്ട് ഇപ്പൊ പിന്നെ ഇരുപ ഇരുതാറായാലും ഒക്കെ അധികാണ്
പിന്നെ ഉം ഇപ്പൊ പെൺകുട്ട്യാക്ക് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഒരു വയസ് ല്ലേ നമ്മള കാലത്തൊക്കെ പതിനഞ്ച് വയസ്സായ ഏറി
അള്ളാ അതല്ലേ ഇപ്പൊ ഈ പതിനഞ്ചല്ല ഇരുപത് വയസ്സായാലൊക്കെ പെരേല്‌ ഇരുന്നോളണം അങ്ങനെ ആയിരുന്നു ഏഹ് ആഹ് ഇന്നേക്കെ കെട്ടിച്ചപ്പളേ പയിനേഴ്, പൈനെട്ട്‌വയസായപ്പക്കെ ന്റെമ്മ ആകെ പേടിച്ചീനു. എന്താന്നോ? എന്താ ഞ്ഞ് റബ്ബേ ശരിയാവൂലേ പയ്നെട്ട് വയസാകാനായി ന്നൊക്കെ പർഞ്ഞ് ന്നെ പൈ ന്നെ പൈനെട്ട് വയ ബെലൊക്കെ ഫസീലാനെക്കെ ഏഴാം ക്ലാസ്ന്ന് കല്യാണം കഴിച്ചപ്പെ ളേ ഇങ്ങനെ രണ്ട്, മൂന്ന ആൾക്കാര് പെരേല് ണ്ടാവ്മ്പോ ലാസ് റ്റ്ത്ത ആൾക്കാര് വഴ്കോലോ അള്ളാ ഉം. എന്താലും. ഞ്ഞ് ഇഞ്ഞ്പ്പ അഹ് പർഞ്ഞ്ട്ട് കാര്യ ന്നട്ട്പ്പന്തായി. ഈ എന്താചായാക്കടി ണ്ടാക്കി?
ഞാ ൻക്ക് നൂൽപുട്ടും ഗ്രീൻ പീസേ നി. ന്ന് മദ്രസ്ക്ക് മൗ മോള് ആറണി പോവും. മറ്റോള് ഏഴെണിക്ക്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് ആന്നെ അപ്പൊ ന്നാ ഞ്ഞിപ്പോ ഉച്ചക്കെന്തേലും ഏഹ് ഉം
രാവിലെ ഏട്ടത്തിക്ക് വി
ന്നെ. ഓളങ്ങനേണേ. സ്കൂളില്ലെങ്കിലെ ആഹ് കുട്ട്യാൾക്ക്, കുട്ട്യാൾക്ക് എന്താ. സ്കൂളില്ലാ തലേസം എന്താ പ്പം ഞാറാ ഏഹ്. ഞാറാഴ്ച്ചേണ് കണ്ടാല് ശനിയാഴ്ച എന്തെയ്യുന്നോ. ആഹ് നാളെ സ്കൂളില്ലല്ലോ അപ്പ തൊടങ്ങു ക്ക് തലവേദന ഹേയ് മ്മുഒർക്കം വന്ന്ട്ട് കവ് ജാമു അപ്പന്താ തലവേദന ന്താന്നോ ഒന്ന് റസ്റ്റ്ട് ക്കാവാണ്ടിട്ടാണേ. കൊറ അത് വരേ അവക്ക് താ ഒന്നും വേദനൊന്നും പറ്റൂലല്ലോ. വേം പർഞ്ഞേക്കണ്ടേ. അപ്പോക്കെ ക്കയ്ഞ്ഞി. ഒരിസം സമാധാനായി തായ് ഒന്ന് കട്‌ന്നൊറങ്ങട്ടേന്ന
സ്കൂള് ഇല്ലെങ്കിലും മദ്രസ് ഇല്ലെങ്കിലൊക്കൊര് സമാധാന രാവിലെണീച്ചുമ്പൊ.
ആഹ്. അയിനേർഞ്ഞത്. കുട്ടികൾക്കല്ലേ ഇപ്പ ഈ സമാധാനം ഞമ്മക്കാണ്. പേരൻസ്
അതന്നെ. കുട്ട്യൾക്കല്ല. തള്ളാർക്കാണ്.
അള്ളാ. അങ്ങനെക്കില്ല കാലങ്ങളാണ് പിന്നെ അല്ലടി പഠിക്കാനുണ്ട്. അയ്റ്റകളെ പർഞ്ഞിട്ടും കാര്യല്ലേ. നല്ല പഠി
പാവണാലോയിക്കുമ്പോ. ഈ എൽ കെ ജി അർണാൽ നാലാം ക്ലാസ്ന്ന് തൊടങ്ങും ഇറ്റങ്ങടെ എടങ്ങേറ്. പിന്നെപ്പത് എവ്ടെ തീര്ണേ. എത്ര കൊല്ലം പഠിച്ചണം.
പിന്നെ എന്താ. ഓല് ഞ്ഞ ഓല് ത് ബേഗൊക്കൊന്ന് പൊന്തിച്ചോക്കോണ്ടു.
ഞാ ഞാപറഞ്ഞു ജൊന്നാ ക്ലാ ത്ത കുട്ടി ന്റെ ബാഗ് പ്പൊ അഹ് ങ്ങന ബ്ഗാം പോക ബാഗ് തോൾട്ട്
ആന്ന് അയിന് ഭയങ്കരത്. എന്താണോ ഇത്രയൊക്കെല്ലേ. ഞാൻ ങ്ങനക്കെ കെര്തും ചെയ്തു. ൻ്റെ പു ട്ടിയോടെ. എന്താ ഞമ്മള് എന്താ ഇങ്ങനേ തൊക്കെ അപ്പോ അ അഹ് ന്താ ങ്ങനെ കളിക്കൂലല്ലോ. പ്പ അട്ത്ത വീട്ട്ക്കൊന്നും പോയിട്ട് കളിക്കലൊന്നും ശീലൊന്നും ഇപ്പ ല്ലല്ലോ? അപ്പ മോ മോനോ ഒന്നു കളിച്ചോക്കാന്നർ ഞ്ഞാ. അപ്പോ പറേക്കാരം ഇമ്മച്ചിയേ ഞാനിന്റെ ബേഗൂ തൊക്കെ ഏറ്റിട്ട് ആഹ് പോക്കെന്നെ ഒര് വ്യായാമാ റിയും. ഞ്ഞ് വേണ്ടാ അപ്പോ ഫോൺ, ഫോണോ, ടിവിയോ കണ്ടാ അങ്ങനെ ഇരിക്കുവേ
ആഹ്
ക്കൂലേയ്. അപ് അപ്പൊ പൊറത്ത് പോയിട്ടൊന്ന് പന്തളിക്കേ എന്തേലും ചെയ്താ കുട്യേന്ന് പറഞ്ഞാകുട്ടി കേക്കൂല. അപ്പൊ കുട്ടിയേറിയും ഞാ ങ്ങക്ക് പർഞ്ഞാ മതി ഈ ബുക്കോട്ട് തോട്ടൊക്കെ പോകാ പോക്കെന്നെ ഒര് വ്യായാമാണ് അതന്നെ അങ്ങ് വൈകുന്നേരം വന്ന് അഞ്ചു മണിവരെ ആഹ് പരിപാടിന്നെല്ലേ.
ചെർത് ഒന്ന്ലല്ലേ. വൽതാണ് ഒമ്പേല് വൽ
അല്ലടീ ചെർത് രണ്ട് ക്കെത്തിക്ക്ണു. ചെറുത് രണ്ട് ക്കെത്തിക്ക്ണു.
ആഹ്
ആഹ് വല്യോള് ഒമ്പീക്ക്. വല്യോള് ഒമ്പീക്ക്. ഓൾക്ക് ഇപ്പം പതിനാലാമ്ത്ത വയസ്സാണ് ഒമ്പി അന്നത്തെ അഹ് ആം അപ്പമ്മള് പഠിക്ക്ണെ ഏ കാൽത്ത് ഈ എന്താ ഇംഗ്ലീഷ് ഏ ഇതൊന്നുല്ലല്ലോ ഞമ്മള് ഇവര് ഇപ്പൊ ഒന്നിലാ ഞമ്മള് ഒന്നിലല്ല നേര്ട്ട് ചേർക്കാ ഇവെലെപ്പങ്ങനെ അല്ലല്ലോ ഏഹ് ഒന്നിക്ക് എത്തണെങ്കി രണ്ട് കൊല്ലം കൈയണല്ലോ ഉം അങ്ങെനൊക്കെ അന്റെ ചെർതെത്രീലാന്നർഞ്ഞ് രണ്ടിലോ
ചെർത് ഒന്നില്
ഒന്നിലോ ആഹ് ഒന്നില് ലേ അത് ആങ്കുട്ടി അല്ലെടി കോർമ്മ ആഹ് എടീ ഇക്കോർമ്മല്ലെയ് ഞാന് ഒന്ന് അനന്റ ഒന്ന് ചെർതാണും വൽത് പെങ്കുട്ട്യാണില്ലെ ഓർമ്മീലാണേയ്
ആഹ് ഇൻക്ക് രണ്ടു ഓപ്രേശ്വാണ് രണ്ട് പെങ്കുട്ട്യാളും കൊഴ് ആഹ് ന്നാ ഓപ്പ്രഷേന് രണ്ടും
ആഹ് ഇത അതെ ഇനിക്കൊന്ന് ഓപ്പ്രേഷോ ഒന്ന് പ്രസവേന്നു ഏഹ് ഉം അത് അങ്ങനെ എന്താ രണ്ടും ഓരോന്ന് പിന്നെഞ്ഞ് പി പിന്നെ പ ഇൻക്ക് അങ്ങനേന്നും പെട്ടെന്ന് ശരിയാവൂലേ ഈ മര്ന്നൊകെ കുട്ക്കണേ
ഇഞ്ചതും അങ്ങനെന്നേണ് അൻ ഞ്ചു അഞ്ചു വർഷം കൈഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് സമയത്ത് ഇണ്ടാണത്
ഇൻക്ക് ഇൻക്കിദാ മൂന്ന് വർഷം കൈട്ടാ അപ്പ നമ്മള് സെയിമാണ് ഞാനന്നൊക്കൈഞ്ഞ് ഇന്റെ ക്ക് അന്റെ നമ്പറുല്ല വിളിക്കണന്നു ഒക്കെ കേര്തും പഷെ ഒന്നും പിന്നെ അമ്മള് വേറെ ലെവെൽ കൂടെ അങ്ങനെ പോവല്ലേ
അപ്പയ്ന് നേരം വെളുക്കാ വെയ്ന്നേരാകും
ആഹ് ഇല്ലലോ ഞാൻ വിളിക്കണ്ടിട്ടോ ന്നഞ് രാവിൽത്തന്നെ സുയ് പാക്ണില്ല ഇന്ന പിന്നെ വിളിക്കണ്ട് ട്ടോ ആഹ് ശരി ഉം